ഹലോ?
ഹലോ
ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് ഹായ് ആഹ് അങ്ങനെ പോന്നു സുഖം അവിടെയോ?
ഇവിടെം സുഖാണ് ഇവിടെ മഴയൊന്നുല്ല നല്ല വെയിൽ നല്ല ചൂടും ആണ് കിടക്കാനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല ഉം
മഴ പെയ്യുമ്പോ കുറച്ചൂടി സു സുഖംണ്ടാവേ
അതെ ഉം മഴപെയ്യുംമ്പൊ സുഖം ഉണ്ടാവും അല്ലെങ്കിലൊക്കെ കണക്കാണ് പിന്നെ ഉം മക്ക മക്കക്കൊന്നും ഒറക്ക് ഇത്ങ്ങട്ട് ശരിയാവില്ല
ചൂടായിട്ടാണോ
ഏഹ്
ചൂടായിട്ടാണോന്ന് ചൂടായിട്ടാണോ ഉറങ്ങാ
ആഹ് ചൂടായി ചൂടായിട്ടേ
ആഹ് ശരിയാ മറ്റേ ആമ്പോ ചിലപ്പൊ ഇപ്പൊ പറയാൻ പറ്റില്ല രാത്രി ചെൽപ്പൊ മഴ പെയ്യേരിക്കും
ഉം രാത്രി മഴ നല്ല തെളിവാണിപ്പൊ മഴ പെയ്യുംന്ന് തോന്ന്ന്നില്ല
ഉം
പിന്നെ എന്റെമ്മ ഞങ്ങള് പിന്നെ മേയ്ക്കപ്പ് മൈക്കപ്പ് ഒക്കെ ഇട് ഇടാറുണ്ടോ ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടോ
അങ്ങനെയൊന്നുല്ല ഇപ്പൊ സൺസ്ക്രീമ് യൂസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ ആഹ് ഞാനങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് എന്ന് ഒരി ഞാൻ വിചാരിച്ചിട്ടേയില്ല പക്ഷേ എന്റെ ഇവിടെ മുഖത്തിന്റെ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു ഇത് വന്നീര്ന്നു അപ്പൊ അത് ആഹ് അത്
അല്ല അത് പിന്നെ നല്ലതാണ് അത്രക്ക് ഇതില്ലല്ലോ
ആഹ് അതാണ് സൂര്യ സംശയ്ണ്ട് അപ്പൊ ഞാൻ അത് യൂസ് ചെയ്യല് തുടങ്ങി
ആഹ് ശരി ആഹ് എല്ലാ ദിവസവും ഇങ്ങനെ പോമ്പോ വെയിലും അല്ലെ ഇപ്പൊ നമുക്ക് നല്ലതാണ് ഇപ്പൊ ഒരുവിധം ആൾക്കാ ആളുകൾ എല്ലാരും ഇപ്പ സൺ
ആഹ് അതെ ഞാൻ പിന്നെ ചെ പണ്ടേ ഞാനൊന്നും ഉപയോഗിക്കൽ ഇല്ലേയിരുന്നു പിന്നെ ഇപ്പൊ ആഹ് സൺസ് അപ്പൊ സൺസ്ക്രീമ് മോയ്സ്ചറൈസർ ഫസ്റ്റ് തേക്കണല്ലോ അപ്പൊ മോസ്ചറൈസർ സൺ‌സ്ക്രീമും വാങ്ങി
ആഹ്
ആഹ് അതിട്ടിട്ട് ആഹ് പോക്ന്നത് പിന്നെ സാധാരണമാരിതന്നെ കണ്ണെഴുതും അങ്ങനൊക്കെ അത്രേത്തെ തന്നെയൊക്കെ ഉള്ളു നിങ്ങൾ വേ വേറെ എന്തേ യൂസ് ചെയ്യോ
ഇല്ല ഞാന് ഒരു പൗഡർ ആഹ് അയില് അപ്പുറത്തൊന്നുംല്ല
ആഹ്
ഉം എന്റെ അനിയത്തിയൊ ഇന്റെ അനിയത്തി എല്ലാതും തേക്കുട്ടോ അവൾക്ക് അവള് ഓരോന്നും ഇണ്ടാക്കി അങ്ങനെ തേക്കും ഞാൻ പറയും ഒന്ന് ഓരോന്ന് മുഖത്തിട്ടാണ്ട് മുഖത്തിന്റെ ഇത് കളയണ്ടാന്നൊക്കെ പറയും ഓരോന്ന് എ എന്ത് കൊണ്ട് ഇണ്ടാക്കുന്നൊന്നും അറിയില്ലല്ലോ ഒറിജിനലാണോ ഡ്യൂബ്ളിക്കററ് ആണോന്നൊന്നും അത് കാണുമ്പോ അത് വാങ്ങുവേ ഇത് കാണുമ്പോ ഇത് വാങ്ങും എല്ലതും ഇണ്ട് മോത്തിന് എന്തൊക്കെയ ചെയ്യാൻ ഇള്ളത് അതൊക്കെ ചെയ്യും അങ്ങനെ ആയാൽ തന്നെ മുഖത്തിന്റെ ഷേവ് കോലം ഇതൊക്കെ മാറൂവേ നമ്മള് അധികം
ഉം, നമ്മൾ എപ്പളും ശ്രദ്ധിക്കും വേണം നമ്മള് ഏത് പ്രോഡക്ട് ച്ചെട്ക്കുന്നതിന് മുമ്പ് നമ്മളെ സ്കിൻടോണേതാ നോ
ആ ഞമ്മളെ കമ്പനി ന്നൊക്കെ നോ ക്കണം പിന്നെ അയ്ന്റെ അയ്ന്റെ ആ ഇതും അറിയണം അയ്ന്റെ ആ
പിന്നാണ്
ഒക്കെ അറിയണം
ഉം അതാണ് അപ്പൊ അതോണ്ട് നമ്മളങ്ങനത്തെ മുത്തം നോ ക്കി നടന്ന്ട്ട്ണ്ടെങ്കി പൈസപോണ വഴിയും അറില്ല
ആ അതെ നമ്മളെ മൊഖത്ത്ന് എന്തെലും പിന്നെ മാറ്റം വെരും ചെയ്യും ഓരോന്നമ്മള് തേച്ച്ട്ടാല് അയ്ന്റെര്ട്ടി ഞമ്മള് മൊടക്കണ്ടി വെരും പേടിയാണ് പ്പതൊന്നിലും വിശ്വസിച്ച് തേക്കാനും പേടിയാണ്
ഉം അതാണ് ഇത് വാങ്ങാനും നല്ല പൈസയാണല്ലോ ഞാനിപ്പോ അടുത്ത മാസത്തേക്ക്
അതെ പിന്നമ്മള് മുഖത്തിനല്ലേന്ന് വിചാരിച്ച്
നല്ലതും വാങ്ങാൻ പറ്റൊ വെലക്കുറവ് വേറെ ഡ്രസ്സോ കാര്യങ്ങളാണെ നമ്മക്ക് വെല കൊറഞ്ഞത് വാങ്ങേനു ഇതിപ്പോ അങ്ങനെ പറ്റൂല നല്ല പ്രോഡക്റ്റ് വാങ്ങും വേണം അങ്ങനെ ന്റെ പൈസ മെയിനായിട്ട് അങ്ങനെ പോണ് ഞാൻ അടുത്ത മാസം ആ അടുത്ത മാസത്തേക്ക് ഒരു പൈസ ഇതാക്കര്ത് ആ പൈസ ഇട്ത്ത് വെക്കാന്നേക്കും അപ്പളേക്ക്ത് തീരും ഇതിന്റെ വല്യതാണെങ്കിലും ആ ഇതില് കൊർച്ച് സാനങ്ങണ്ടാവൊള്ളു അപ്പൊ പെട്ട ട്ടെന്ന് നമ്മള് തേച്ച് ദിവസം തേച്ച്താക്കുമ്പത്തേ ഒരു മാസങ്ങൊണ്ടത് തീരും അപ്പൊ അടുത്ത മാസം വാങ്ങാള്ളതാവും
ഉം വേ വേ വേഗം വേഗം കയ്യും ല്ലെ
ആ അതാണ് പിന്നെ വെല്യ ത് വാങ്ങാള്ള ത്തില്ലാത്തോണ്ട ഉം
അതെന്നെ നമ്മള് നമ്മള് ചെയ്യും പോലെണ് നമ്മളത് ശീലം ഉം ലിഫ്റ്റൊക്കൊന്നും ടാറില്ല ഞാൻ എവിടെലും ഫംഗ്ഷനിലൊക്കെ പോകുമ്പോ ആരാ ആരുടെ കയ്യിലെങ്കിലും കാണുമ്പോ ങ്ങനെ ഇടും പിന്നെ ഞാനങ്ങനെ വാങ്ങാറുല്ല ഇടാറുല്ല ന്റെ മോൾക്ക് ഇതേപോലെ മേക്കപ്പ് സെറ്റൊക്കെ വാങ്ങിട്ട് അവള് പിന്നെ ഉം അതെന്താ കാട്ടണ്ടി വില്ല ഇവടെ തേക്ക തേക്കണ്ടിയെ വീരല്ല കൊറെ കണ്ണില് കണ്ണ്മ്മല് നീല കളർ അനെ എല്ലോട്ത്തും ആ ഐഷാടൊക്കെ ഐഷാടൊ ക്കെ ഔടിംഇപടിം തേക്ക ന്ന്ട്ടാകെ ഇങ്ങട്ട് മൊഖൊക്കെ ങ്ങട്ട് എരപ്പ ആകെങ്ങട്ട് കോലംകെട് ത്താ ഇതാ പരിപാടി അപ്പൊ ഞാനൊരിസം ഇതേ പോലെ ഞാന് രുസം പിന്നെ അയ്ന്റെ പിന്നെ ഇത് ഡേറ്റ് കയ്ഞ്ഞൊന്നൊന്നും അറില്ലല്ലോ എക്സ്പെറ് കയ്ഞ്ട്ട്ണ്ടോന്നറില്ല അപ്പൊ ഞാന് അതെട്ത്ത് റ്റ എറിയലാ ണ്ടറിഞ്ഞു. ഇത് അത് ആഹ്‌ ഇത്. ആ അതെ പിന്നെ എവ്ട്ന്ന് കിട്ടാങ്കിലും ഇന്റെ ഉമ് ജ്യേഷ്ഠത്തിന്റെ ഒരു ജേഷ്‌ടത്തി കൊട് ത്തിരുന്നു അതും അങ്ങൻത്തെന്നെ അതൊക്കോളവട്ന്ന് വാങ്ങി കൊണ്ട്രും ന്ന്ട്ട് അത് ഇവടെ വന്നാണ്ട് ഇവടെത്യാണ്ട് ഫുള്ള് അങ്ങനെ ഇങ്ങനും തേച്ച് കൊറേ അങ്ങനെ ഇങ്ങനൊക്കാക്കി ആകെ ചൊമര്മ്മലും കൈമ്മലും എല്ലോട്ത്തും അതാക്കും അപ്പൊ പിന്നെ അതും ഞാനങ്ങനൊയ് വാക്കി അപ്പം ഒരീസം സ്കൂള്ട്ട് വെന്നപ്പോ ഇവിടെ ന്റെ മെയ്ക്കപ്പ് സെറ്റ് വെച്ചീനി അങ്ങനെ തെരഞ് ഞാ പർഞ് ഞാൻ കണ്ടിട്ടില്ല നീയല്ലേ എടുത്ത് വെച്ചിരുന്നേ ച്ച്
ഹ് ഹ് ഹ് ഹ്
കുറേ അതിന് കരഞ്ഞിരുന്നു ഞാൻ കരയാണെങ്കിൽ കരഞ്ഞോട്ടെന്ന് വിചാരിച്ചു പിന്നെണ്ട് ഒരു ദിവസം ആഹ് അന്നെ അന്ന് നോക്കിയപ്പോ ഉണ്ട് മുഖത്തൊ ഓരോ കുരുകളുംതൊക്കെ ഉണ്ടായിന്നു ചെറിയ കുട്ടിയായിട്ടുള്ളോ എൽ കെ ജി ലെത്തിട്ടുള്ളൂ അവളാഇക്കി കേക്ക്‌ന്ന ആഹ് അപ്പൊ ഞാൻ എല്ലാരുംപറ അപ്പ എല്ലാരുംപറഞ്ഞു നീ മോത്തിലത്, ആ അത് തേച്ചിട്ടായിരിക്കും അന്റെ മൊഖത്തിന് ഇങ്ങനെ വരുന്ന് ഇടുത്ത് പറയും. ചെറിയാതിയാരുന്നു. അത് ഓള് വന്നപ്പോ തന്നേ ഞാൻ അത് തീരുമാനാക്കി ഞാൻ. ഉം പേടിയാണെ പിന്നെ നമ്മൾ ഓരോന്ന് പറ്റി കിട്ട്യാ പിന്നെ ഞമ്മള്
അതെ പിന്നെ അയിന്റെ പിന്നാലെ നടക്കണ്ടി വരും ഇള്ള സൗന്ദര്യവും പോവും
ആഹ് ഇള്ള സൗന്ദര്യം പോവും. ഇന്നട്ട് ഈ ഡോക്ടർമാരോട് കാണിച്ചാ ഡോക്ടർമാര് ആഹ് അതിന് നമ്മള നമ്മളെ പറയും
തമ്മളങ്ങളെ ചീത്ത അതെ അതെ ആഹ്
ആഹ്
എന്റൊരു കസിന്ണ്ട്, അവളു ഇതേപോൽ തന്നെ അവെ ആഹ് പാപ്പിയുടെ യുടെ പഴെ സാനാണ് മേക്കപ്പ് സാനാ ത്തിട്ട് തേക്കണത് അത് തേച്ചിട്ടാണോന്നല്ല ഓ നല്ലോണ്ണം കറുത്തുപോയി കൊറച്ചൂടെ നേറം ഉണ്ടായിരുന്നു അവള് പക്ഷേ നന്നായി കറു ന്നിട്ട് മം എന്റെ മമ്മി എന്നിട്ട് ഇങ്ങനെ പറഞ് ഇവള് ഇവളത് തേക്കുന്ന ഇപ്പഴും തേക്കലുണ്ട് അപ്പൊ ആ ഉണ്ട് പറഞ്ഞാ കേക്കൂലന്നെ അപ്പം നാസിമാ അത് മാറ്റിയേക്ക് മോളെ നല്ലോണം മ മുഖം മുഖത്തെന്തോരു ഇതായ പോലെണ്ട് ശരിക്കെന്തോരു പാടായ പോലെണ്ട് അ അത് അത് മാറ്റി കഴിഞ്ഞപ്പോ ഏഹ് അവള് നല്ല നെറം വെച്ച് വരുന്നുണ്ട് അത് ശെരിയായി മറ്റെ അത് പിന്നിം പിന്നിം തേക്കാരുന്നെങ്കി ഓളെ മൊഖം പോയേനെ
ആഹ് നമ്മളോരോന്ന് തേ തേച്ചിട്ടാണിതെ നമ്മള്
ആഹ് പിന്നെ കൊറെയൊക്കെ നമ്മള് നാച്ചുറലായിട്ടുള്ള സാനങ്ങള്
ആഹ് നാച്ചുറൽ തേച്ചാൽ മതി നമ്മുക്ക് പിന്നേ ഇതെക്കെ ഉണ്ടല്ലോ തൈര് തേ അതേപോലെ തന്നെ തേങ്ങാ പാല്
തക്കാളില് കാപ്പിപ്പൊടി ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് മൊകത്തൊരു
ഇട്ടാണ്ട് നല്ല കസ്റ്റൂരി മഞ്ഞള് ഇട്ടാട്ട് നല്ല ഇതാ അപ്പൊ നല്ല മാറ്റണ്ടാവും പിന്നെ അതൊണ്ട് ഇപ്പൊ നാച്ചുറൽ ആയിട്ട് പ്രകൃതി പിന്നെ കേടില്ല
അതെ അതെ അതെ അങ്ങനത്തെന്തേലും തേച്ചാ തന്നെ മതി
ആഹ്
ആ അപ്പം പിന്നെകൊറച്ച് നമുക്ക് പേടിക്കും വേണ്ട
ഏഹ്
പേടിക്കും വേണ്ട അടുക്കള നമ്മളെ തിന്ന്ണ സാ അങ്ങനെ ഒക്കെ പറഞ്ഞാ തിൻ കാരണം തന്നെയൊള്ളു
ആഹ് കേടില്ല അതൊക്കെ കഴിച്ചാല് ഞമ്മക്ക് ഇത്ണ്ടാവും
അതെ അ-
പിന്നേ തേങ്ങാ പാല് ഇതൊക്കെ നമുക്ക് നല്ലതാണല്ലോ പിന്നേ അതിന് ആ അതിനൊക്കെ ഏറിയാല് അയ്‌ന് പറ്റില്ല ഇ തേങ്ങാപ്പാല് എണ്ണ ആകുമ്പോ നമ്മള അധികം തിന്നായാലും നമ്മൾ തേക്കാലൊക്കെ കുരുകളുംന്നൊക്കെ ഉണ്ടാവുല്ലോ
ഉം തേങ്ങ പാലൊഴിച്ച് തേങ്ങ തേങ്ങ അത് വേണ്ട നിങ്ങൾക്ക് തേങ്ങ ഒക്കെ ഉണ്ടാ
ആഹ് ഞങ്ങ നമ്മളെ ആവശ്യത്തിനൊക്കെ ഉണ്ട്
ആഹ് ഞങ്ങൾക്ക് ആകെ ഒരു തെങ്ങേര്ന്നുണ്ടഹ്. അത് മുർക്യ
അത് ശെരി ഏ നമുക്ക് വേടിച്ചാലെന്താ ആ മ്മക്ക് പ്പ അത് വാ വാങ്ങണെങ്കി എത്ര രൂപ വാണം
അതാണ് വാങ്ങാണ് പ്പൊ ചെയ്യ്ന്നെ
അത് വാങ്ങാന്ന് പറഞ്ഞാ ഭയങ്കര താണ് ആർക്കും ക യ്യൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് വാങ്ങാന് പ്പൊ അല്ലെങ്കി ഓയല് ആ അതെ ഓയല് ഉപയോഗിക്കപ്പെല്ലാരും
ആ അതെ
അതെണക്ക് കഴിയ്യൂല വെളിച്ചെണ്ണക്ക ത്ര മ വേണപ്പഴ് നന്നൂറ് അഞ്ഞൂറുപ്യ വാണം കിലോന് ഒരു കിലോ കൊണ്ട ഒരാഴ്ച കണക്ക
ആണോ
അത്രേ ഒള്ളൂ ആ അതെ ഞങ്ങള് കൈച്ചോ ഞങ്ങള് കൈച്ച് ഞങ്ങെ രണ്ടാളും നിക്കാറില്ല ഒരു
ആഹ് നമ്മളും തേക്കല്ല പപ്പസമ്മേക്കൂല അങ്ങനെ ഇങ്ങനെ തലേത്തേക്കാൻ മാത്രേ പിന്നെ കറി താളിക്കാൻ അങ്ങനെ ഇത്തിരി ഇത്തിരി അങ്ങനെയുള്ളു
ആഹ്
ഇപ്പ സമ്മേക്കൂല്ല അത് തീർന്ന ചീത്തി
ആഹ് അതന്നെ എല്ലാവരും എന്ന വെളിച്ച അപ്പ അത്ര ശാന്താണല്ല പോവാ ഭയങ്കര വെളുപ്പിയ വെളിച്ചെണ്ണ വാങ്ങാൻ മാത്രല്ല ചെരട്ട കൊടുത്താ തന്നെ ഇപ്പ ഇണ്ടൊരു സംഖ്യ
ആഹ് ചെരട്ട ദ എടുത്ത് വെച്ചിട്ടു
ആ എന്താ വിളിച്ചെണ്ണേന്റെ എല്ലാ സാധനത്തിനും തേങ്ങന്റെ എല്ലാ സാധനത്തിനും വേലയാണിപ്പൊ
ആഹ് അതെ
കൂടി കൂടി വെരാണല്ലോ നമ്മള് ആ പിന്നെ അങ്ങനെയൊക്കാണല്ലാ സാനത്തിനും ആ ഇനിപ്പോ പരിചയായാലും പഞ്ചസാര ആയാലും ഒക്കെ വെലയാണ് എന്താ എന്ത് കുക്കിങ് ഒക്കെ ചെയ്യോ
ഉം ചെയ്യോന്ന് വെച്ചാ ചെയ്യാനൊക്കറിയ അത്രേ ഒള്ളൂ ഇങ്ങനെ ഇങനെ ഇതായിട്ടൊന്നു അറിയില്ല വലുതാങി വലുതായിട്ടൊന്നറിയില്ല
ആഹ്
ഉം ആഹ് പപ്പ ഇങ്ങനെ പറയുന്നുണ്ട് പഠിക്കണംന്നൊക്കെ
ആ ഒക്കെ പഠിക്കുന്നല്ലേ ഒള്ളൂലെ
ഹ് ഹാ പപ്പ ഇങ്ങനെ പറയുന്നുണ്ട് മമ്മീം പപ്പേം ചീത്ത പറയും എന്തേലും പഠിക്കണോ അങ്ങനെയന്ന് പറയും
സമയാവുംമ്പോ നമ്മളൊക്കെ അങ്ങന തന്നെ പഠി ച്ച് വന്നയല്ലേ ഏല്ലാറിയ ഞാന് ഇപ്പ ഇപ്പ ഇപ്പൊക്കെ യൂട്യൂബിലല്ലേ യൂട്യൂബൊന്ന് നോക്കിയാല് നമ്മുക്കറിയ്ന്ന എല്ലാ സാ വിഭവം ഉണ്ടാക്കാനും കഴിയും
ഉം ഇവരാരും വീട്ടിലില്ലാത്തെപ്പ ഞാൻ യൂട്യൂബ് കുക്കാണ് ചെയ്യ
ആഹ് അപ്പ ശരീട്ട
ആഹ് ശരി